ഹലോ? ആഹ് ചേച്ചി കേ ആഹ് കേക്കാം കേക്കാം.
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്?
ഏ ഇന്ന് നമുക്ക് വാഹനങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചാലോ?
ആ അതെ.
ചേച്ചിക്ക് ഏറ്റവും കംഫോർട്ട് ആയിട്ട് പോവാൻ ഇഷ്ട്ടള്ള വാഹനം ഏതാ? ടു വീലറാണോ, അല്ലെങ്കില് നാല് ചക്ര വാഹനങ്ങളാന്നോ, ബസ്സിലാണോ? അങ്ങനെയൊക്കെ
എനിക്ക് ട്ടൂവിലറാ ഇഷ്ടം
ആണല്ലേ ഇരു ചക്ര വാഹനത്തില് ഓ ചേച്ചി ഓട്ടിക്കാറുണ്ടോ
ഇല്ല, ഇല്ല, ഇല്ല, പഠിച്ചില്ല.
പോവുന്നയാണല്ലെ
അതെ ആഹ് ഇനിക്കിഷ്ടവാ.
അല്ലെ മോനെത്ര ഇഷ്ടം
അത് പ്രത്യേകിച്ച് ഇഷ്ട്ടമില്ല എങ്കിലും പുറകിലിരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ ഫാമിലി ആായിട്ട് പോവാൻ പറ്റത്തില്ലല്ലോ എല്ലാവർക്കും കൂടെ അതിപ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കു ഉം ഇനിപ്പം ഹെൽമെറ്റും എത്ര പേരുണ്ടേലു അവർക്കെല്ലാ ഹെൽമെറ്റ് വേണം.
ശരി ശരി ചെറിയ നമ്മള് ചെറിയ മക്കൾക്കൊക്കെ ഹെൽമെറ്റിടുന്നൊക്കെ പാടാ. അതുല്ല പിന്നെ ഹെൽമെറ്റഇട്ടു ഇരിക്കുമ്പോ നമ്മക്ക് കംഫേർട്ടായിട്ടിരിക്കാനുംബുധിമുട്ട് ആണ്
പറ്റത്തില്ല അങ്ങോട്ടു ഇങ്ങോട്ടു ഒരസലും അതെ അതെ ആന്ന്
ഞാനാണെങ്കിലേ ഈ കാലാവസ്ഥ നോക്കീട്ടാട്ടൊ കൂടുതലും യാത്ര തീരുമാനിക്കുന്നത് അതടുത്തെവിടെങ്കിലൊക്കെ പോകാനാണെങ്കിലൊ അല്ലെങ്കിൽ കെട്ട്യന്റെ കൂടെ പോകുകയാണെങ്കിൽ പറയുന്നത് ഇരുചക്രവാഹനങ്ങളെ നമ്മള് ഇത് ചെയ് ആഹ് അല്ലാതാന്നുണ്ടെങ്കില് ഫേം ഫേമിലിയായ്ട്ടൊക്കെ കസിൻസോ അങ്ങനെ ആരെലൊക്കെ വെരാണുണ്ടെങ്കിൽ ഓക്കെ കാറായിരിക്കും നല്ലത് അപ്പൊ എല്ലാര്കൂടെ പോകുക ഒക്കെ ചെയ്യാലോ
അതെ അതെ ശരിയ
ഈ നട്ടുച്ച സമയത്തൊക്കെ പോവാന്നെങ്കിൽ അതിന് കെട്ട്യോനുണ്ടെങ്കിലു ഞാൻ ടു വീലറിൽ പോവതില്ല ഞാൻ ബസ്സിലെ പോ ത്തൊള്ളു കാരണം വെയ്ല് കൊണ്ട് ഇങ്ങനെ ഇതിലി ര്ന്ന് കഴിഞ്ഞാൽ ഭയങ്കരൊരു ബുദ്ധിമുട്ടല്ലേ ഭയര നമുക്ക് വിയർക്കും. ട്രാഫിക്കിലെങ്ങണെ പെട്ടാ തീർന്ന് എഴുപത് സെക്കൻ്റാ ട്രാഫിക്. ആ നിക്കുമ്പെഴ്ത്ത് അതിലിരിക്കുമ്പെഴ്ത്തേന് നമ്മുടെ അത് നമ്മ് ക്ക് ബസ്സീരിക്കുമ്പോ നമ്മള്ര്ക്കുമ്പൊ ഏന്തൊരാശ്വാസം ആ സൈഡീ നിക്കുന്ന സ്കൂട്ടറുകാരൻ ബൈക്കാരെ ഞമ്മക്ക് സങ്കടം വരും വിയർത്ത് കുളിച്ച് നനഞ്ഞു ട്ട വെയില് തലോലു അടിച്ച് അങ്ങനെയൊക്കെയാ. ആ ചേച്ചീടൊക്കെ
ആ അത തന്നെ എഴുപത് സെക്കൻഡ എന്ന് പറഞ്ഞാ അപ്പൊ നമ്മക്ക് തോന്നും ആ ഏഴ് മിനിറ്റ് ആണ് ട്ടാന്നൊക്കെ തോന്നിപ്പോവും അമ്മാതിരിയാണ് ചേച്ചിയുടെ സ്ഥലങ്ങളില് എങ്ങനെയ ആക്സിഡന്റ്സൊക്കെ ഉണ്ടാവാറുണ്ടോ
അയ്യോ ഇഷ്ടം പോലെ പിന്നെ ഇപ്പൊ ഈ അടുത്തിടെ അതെ അടുത്തിടക്ക് ഇപ്പൊ ഒരുമാസമായില്ലെ തോന്നുന്നു ഇപ്പൊ ഒരപകടം നടന്ന് ഈ റീൽ എടുക്കാൻ വന്ന് രണ്ടു പേരെങ്ങാണ്ട് എങ്ങാട്ടൊ മുട്ടിയോക്കെ ചേയ്ത് ടൈല് ടൈലിന്റെ കമ്പനിയുണ്ടാ അതേ ആ തർശണ വെച്ച് മരിച്ച് അതോ പതിനെട്ട്
ആണാ എങ്ങനെ അവരെ പ്രായം എത്ര വരും അയ്യോ ചെറിയ പ്രായുള്ളല്ലേ
കൊച്ചു പിള്ളേർ അതെ അതെ ആ പിള്ളേര് റീൽ എടുത്തതാ. റീലെടുത്ത് സ്പീഡിൽ വന്നതുകൊണ്ടാണ് ഇടിച്ചു ചെതറിപ്പോയെന്ന പറയുന്നെ കാണുന്നവരൊക്കെ ഇവിടെ നമ്മുടെ അടുത്താണ് ഇപ്പൊ അങ്ങനെ ആ ആക്സിഡന്റുണ്ടായി ആഹ ആ പിന്നെ
ഈ ആക്സിഡന്റുകളൊക്കെ ആ നമ്മൾ ഈ ആക്സിഡന്റുകളെ പറ്റി ഇങ്ങെ നോക്കുമ്പോഴേ ചേച്ചിടെ അഭിപ്രായ നമുക്ക ആക്സിഡന്റ് ക്കെ എങ്ങനെ കൊറക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയോട് നമുക്ക് അല്ലെങ്കിൽ മോളെ നീ ഇങ്ങനൊക്കെ പോയാൽ അല്ലെങ്കിൽ മോളെ നീ ഇങ്ങനൊക്കെ പോയാൽ കൊറക്ക അങ്ങനെ എന്തെലും ഐഡിയാസൊക്കെയുണ്ടോ
ആ ഉണ്ട് കൊടുക്കും പോനെ പതിയെ പോകാവൂ വളവോക്ക വരു മ്പോ ഹോൺ അടിക്കാ ണ നമ്മ മാക്സിമം സ്പീഡ് കുറച്ചേ പോകാവൂ എന്ന് നമ്മൾ പറഞ്ഞ് കൊടുക്കും സൈക്കിള ബൈക്ക് നല്ല ടു വീലറി നല്ല സൈക്കിൾ എടുത്താൽ പോ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തൊള്ളൂ അതുപോലെ മഴയൊക്കെ പെയ്ത് കെടക്കുവ അന്നേരം എവിടെയും കട പോകാനായാലും പതുക്കെ പോകണം അതുപോലെ വണ്ടി വരുമ്പോ നോക്കണം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്ക ക്കെ അപ്പറത്ത് തിരിയാവൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ലെഫ്റ്റും റൈറ്റും എല്ലാം അല്ല വണ്ടികളൊക്കെ ഒ പ്രത്യേകം ശ്രദ്ധിക്കണം ഒക്കെ നമ്മള് പറഞ്ഞു കൊടുക്കും
ഉം അതൊക്കെ നല്ലതാ നമ്മുടെ ഈ ചെക്ക് ങ്ങൊക്കെ നടത്താറില്ലേ.
ആ അതെ ആ
ആ ഈ ചില ആൾക്കാരുണ്ടെ അവരീ ഹെൽമെറ്റൊക്കെ വെക്കുന്നത് പോലീസിനെ കാണിക്കാൻ വേണ്ടി മാത്രവും പെറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രവാ. അത് ശരിയായ ഏർപ്പാടന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ?
അല്ല അല്ല അല്ല.
നമ്മളെ തല നമ്മുക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ ചേച്ചി വേണ്ടത്.
അതെ അതെ അത് ഹെൽമെറ്റ് എന്ന് വെച്ചാ നമ്മുടെ തലക്കുള്ള സുരക്ഷിത ന്താ പറയാ കവജല്ലേ അത് ആ ഹെൽ ഹെമേറ്റ് ല്ലെങ്കില് എവിടെയങ്കിലും ആക്സിഡന്റ് പറ്റി പോവേ ന്തായാലും തല കലയാ റോഡ ഷോക്ക്ന്ദീ അ സാധ്യ വരാതിരിക്കാൻ വേണ്ടിയാ നൂർ വെട്ടോ ആ ഹെൽമറ്റ് വെക്കണെന്ന് പറയുന്നത്
എനിക്ക് തോന്നുന്നു ഈ ഹെൽമെറ്റിന് നിലവിൽ ഇപ്പ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിന് രണ്ടായിരം രൂപ എങ്ങാണ്ടാ പിഴയെന്നാണ് എന്റെ ഒരു ഓർമ്മ എനിക്കൊന്ന് പതിനായിരം രൂപ ഇനി ഹെൽമെറ്റ് പിഴ വ ലും ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചാല് അവര് പതിനായിരം രൂപ പിഴയാക്കിന്ന് ഇരിക്കട്ടെ. അത്രയുംം രൂപ ആക്കിയാലും ഈ ആൾക്കാര് മാറി ചിന്തിക്ക എക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ചില ആൾക്കാരൊക്കെണെങ്ക ഉണ്ടല്ലോ അല്ലെങ്കിൽ മക്കളെ ട്യൂഷന് വിടാൻ അങ്ങോട്ട് പോണതോ അല്ലെങ്കിൽ ജസ്റ്റ് ജംഗ്ഷൻ വരെ പോകുന്നതൊക്കെ ആയിരിക്കും അവരെപ്പൊ വിചാരിക്കും ഓ ഇവിടം വര പോന്നുള്ളൂ പക്ഷെ നമ്മുക്കറിയാവോ നമ്മളെ ഹലോ..
ആ ഇപ്പഴാ കേട്ടത് ആ പറ ആ ഇപ്പൊ കേക്കാം.
ആ ചില ചില ആൾക്കാരാണെങ്കിലേ ജസ്റ്റ് ആ മാ മക്കളെ ട്യൂഷിന കൊണ്ട് വിടാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ചെറിയ ദൂരം പോകുന്നതായിരിക്കും പക്ഷെ നമ്മൾ എത്ര സുരക്ഷിതാ ടിച്ചാലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ആളുടെ മാനസികാവസ്ഥ എന്തുവാെന്നോ ആളുടെ വണ്ടിയുടെ കണ്ടീഷൻ എന്തുവാന്നോ നമുക്ക്റിയത്തില്ല
ഇല്ല അതെ.
ആ അന്നേരം അത് അന്നേരം ഇപ്പം എന്തെങ്കിലും ഒരു തട്ടലോ മുട്ടലോ ഒരു മെ ആക്സിഡന്റ് എല്ലാം ഉണ്ടായി കഴിഞ്ഞ അപ്പൊ നമ്മൾ ഓർക്കും അയ്യോ ഹെൽമെറ്റ് ഇട്ടായിരുന്നെങ്കി എന്റെ തലയ്ക്ക് ഇത്രയും പരിക്ക് വരത്തില്ലായിരുന്നന്ന്
അതെ അതെ ശരിയാ
ഞാന് നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഇങ്ങനെ കൊറേ ആൾക്കാരൊക്കെ മാറി ചിന്തി ച്ചരുന്നെങ്കിൽ എത്ര അപകടങ്ങള് കുറഞ്ഞാനെ
ഒരുപാട് ശെരിയാ
ആ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുവ അതി തന്നെ ഏറ്റ ഏറ്റവും കൂടുതൽ നമ്മളെ ടീ നേജേഴ്സായിട്ടുള്ള അല്ലെങ്കി ടീ നേജേഴ്സ്ന്ന് യൂത്ത് യൂത്തിലോട്ട് പോന്ന പിള്ളേരുണ്ടല്ലോ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിഞ്ച വയ താഴെയുള്ള പിള്ളേരാണ് ഈ പോകുന്ന എല്ലാം പക്ഷെ അത് അവരന്ന് ചിന്തിക്കണേ അവര്ക്ക് എന്തേലും പറ്റുമ്പോ അവരെ വീട്ടുകാർക്ക് മാത്രല്ലേ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളു.
അതെ അതെ പിന്നെ വീട്ടുകാര് നോക്കിയിരിക്കൂല്ലേ എൻറെ മക്കള് ഇപ്പൊ വരും. അങ്ങന്താ അറിയുന്നത് റ്റേ മോന് പോലെ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില് കെടക്കുവാണ്. ന്നൊക്കെ ഇങ്ങനെ അറിയുന്ന അപ്പൊ അവരുടെ ആ ഒരു മാനസികാവസ്ഥയ ഒന്നലോചി ച്ച് നോക്കു. നമ്മുടെ മക്കളെ പോലെല്ലാം ഉള്ളൂ നമ്മൾന്നേരം ചിന്തിക്കുന്നു ദൈവമേ, ഈ പിള്ളോരൊക്കെ പറയുന്നത് കേക്കാത്ത ത്തോണ്ടല്ലിയോ എന്നാണ് നമ്മള് തിരിച്ച് ചിന്തിക്കുന്ന.
പിന്നെത് മാത്രല്ല ഇപ്പം ഇൻഷുറൻസോ അങ്ങനൊന്നും ഇല്ലെങ്കില്. ഒരു ഹോസ്പിറ്റൽ ബില്ലിന്റെ കാര്യോ ഇപ്പൊ ആശുപത്രിണ വരാന്ത കൂടെ പോയാ തന്നെ ഭയങ്കര പൈസയാ.
ആന്നാന്ന് അതെ.
പിന്നെ ഈ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാ പിന്നെ എക്സ്റേ ചെയ്യണം. സ്കാൻ എടുക്കണം. അങ്ങനെ അങ്ങനെ ഇവര്ക്ക് ഈ പിള്ളോരൊന്നും അല്ലെങ്കി ആക്സിഡന്റ് ആവുമ്പോം പക്ഷെ ഒരു ആക്സിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം പഠിക്കും.
അതെ അതെ.
ആ അതൊരു ചെറിയ വീഴ്ചയാന്ന വേണ്ടീല്ല. ഒരെണ്ണം കിട്ടി കഴിഞ്ഞാ കൃത്യമായിട്ട് ഓരിക്കും. പക്ഷാ അത് കിട്ടുന്നണംമ്പരാ ഓടിക്കിടന്ന് ഞാനാ രാജാവ് എനിക്ക് നന്നായിട്ട് ഇവരൊക്കെ പറയുന്ന കാര്യംന്താന്നറിയാമോ ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കൊ ല്ലോ. വണ്ടി നല്ല കണ്ടീഷനാന്നല്ലോ എത്ര സ്പീഡ വന്നാലും ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്താ വണ്ടി എന്റെ കയ്യ്ല് സേഫ് ആയിട്ട് നിക്കും. പക്ഷെ അപ്പൊ ഇവരൊന്നും ആലോയിക്കണ്ടേ. നമ്മുടെ വണ്ടിയുടെ കാര്യവും നമ്മുടെ കാര്യമ അല്ലേ നമുക്ക്റിയത്തുള്ളൂ
അതെ അതെ തീർച്ചയായിട്ടും.
പരിചയ ഇല്ലാത്ത സ്ഥലത്തൂടെ പോകുമ്പം ആ റോഡിൽ എവിടാ കട്ടർന്നു പോലും നമുക്കറിയത്തില്ല.
ഒരാർശ്യം ഞാനും എന്റെ ഹസ്ബൻറ കൂടെ ഞങ്ങള് വേറൊരു സ്ഥലത്ത് ഒരാൾ ആശുത് കാണാൻ പോയിട്ട് വരുവായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ വണ്ടീടെ ഫ്രണ്ടില് ഒരു ലോറി പൊക്കോണ്ടിരി
അ
അപ്പൊ ഞങ്ങള് ആ ലോറിയുടെ പൊറേല് ഇങ്ങനെ ആ നോർമൽ സ്പീഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക പക്ഷെ പെട്ടെന്ന് ഈ ലോറിയുടെ ഒരു വീല് ആ റോഡിന്റെ നടുക്കുള്ള ഒരു കുഴിക്കാത്ത് ചാടി. സത്യത്തിൽ അത് അന്നേരം മഴയും പെയ്യുന്നുണ്ട്. നമ്മള് റെയിൻകോട്ട് ഇട്ടാ പൊക്കൊണ്ടിരിക്കുന്ന. മഴയാമ്പോഴേ അത്യാവശ്യം കാഴ്ച നന്നായിട്ട് കാണത്തില്ലല്ലോ. അപ്പൊ ഒറപ്പായിട്ടും ആ ലോറി അപ്പൊ ഞങ്ങള് സൈഡിലല്ലേ സാധാ കുഴികളൊക്കെ വര്ന്നത്. അപ്പൊ നമ്മള് സൈഡിലോട്ട് പോവാതെ നടുക്കൂടെ പൊക്കൊണ്ടിരിക്ക. അപ്പം ഈ ലോറിയുടെ ഒരു വീല് ആ കുഴിക്കത്ത് തട്ടിയപ്പോഴ നമ്മള് കണ്ടത് അവിടെ ഒരു കുഴിയു ണ്ടെന്ന്. ഇല്ലെന്നുണ്ടെങ്കില് നമ്മള് നേരെ വന്ന് അതേ തന്നെ വീണേനെ അപ്പൊ ഈ പറഞ്ഞണക്ക് വണ്ടിയുടെ കണ്ടീഷനും ഇനി പോട്ടെ വേറെ വണ്ടി ഒന്നും ഇടിക്കേണ്ട ആക്സിഡന്റ് വരാൻ ആ കുഴി പോരാ നല്ലൊരു ആക്സിഡന്റ് വര
പിന്നെ തീർച്ചയായിട്ടും.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഹ് അതെ അതെ ഒരാളെ ആശുപത്രി പോയി കണ്ടിട്ട് നമ്മള് ആ ത്രി പോകേണ്ട അവസ്ഥ ആയി പോയന്നെ.
അതെ ശെരിയാ.
ആ ഒരു നിമിഷത്തെ നമ്മൾ ചെലപ്പോ നമ്മുടെ അ നമ്മടെ വീട്ടീരിക്കുന്നവരുടെ പ്രാർത്ഥനയോ അല്ലേ നമ്മുടെ വീട്ടികാരെപ്പഴും ആഹ് അല്ലെങ്കി എന്റെ കുഞ്ഞുങ്ങള് പോയിട്ട് വന്നോ അല്ലെങ്കി രാ യാത്രയില് പോവാ അവര്ക്കൊന്നും വരുത്തല്ലേന്ന് അവരെ മനസ്സിലും കാണുല്ലോ ഈ മക്കള അവരെ ഈ അമ്മമാരാണെങ്കി എ പ്പഴും നമ്മള് വീട്ടി പോയിട്ട് വീ പറയാൻ കഴിഞ്ഞാ മക്കളെ നിങ്ങള് തിരിച്ചെന്ന് അവിടെ ചെന്നിട്ടൊന്ന് വിളിക്കണേന്ന് പറഞ്ഞേ അവര് വിടത്തുള്ളൂ നമ്മടെ രക്ഷിതാക്കള് മാത്രേ ഒള്ളങ്ങനെ ഏഹ് നിങ്ങ അതിപ്പോ നമ്മള് ഏവിടെ ഏത് രാജ്യത്ത് പോയാലും വേണ്ടീല്ലാ ചെന്നിട്ട് നമ്മുടെ ആഹ് ഞാ ഇവിടെത്തി അന്നേരം അവർ ക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വംണ്ടല്ലോ അതൊരു വേറെ ലെവൽ ഫീലിങ്ങാ
പിന്നെ അന്നേരം നമ്മള് അവരിവിടുന്ന് പോകുന്നിടം വരെ നമ്മള് വിഷമിക്കുകയോ ദൈവമേ അ എത്തിയോ അങ്ങെത്തിയോ കുഞ്ഞ് വിളിക്കുന്നില്ലല്ലോ അഥവാ നമ്മള് വിളിക്കുവാന്നേ എടുത്തില്ലെങ്കി നമുക്ക് അതില് വേവലാതിയാ ഓഹ് എന്ത് പറ്റി അയ്യോ ആഹ് എന്തേലും കൊഴപ്പ ഒണ്ടോ എന്നൊക്കെയൊള്ളേ മനസ്സിന്റെ ആ ഒരു ആന്തല് അവര് വിളിച്ചു കഴിയുമ്പോ നമ്മക്ക് നമ്മള് ഓക്കെ ആയി ആഹ് കൊഴപ്പൊന്നുവില്ല അവിടെ എത്തിയെന്നുള്ള ഒരിത്
പിന്നെ നമ്മടെ റോഡുകളും ഒക്കെ കുറെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടാറിങ്ങില് ഏഹ് കൊറച്ചും കൂടക്കെ നമ്മുടെ ഗ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റും നമ്മ ടാറിങ്ങിലൊക്കെ കൊറച്ചൂടെ ശ്രദ്ധിക്കണം അപ്പൊ ഈ റോഡിലെ കുഴികള് മുഖാന്തരമുള്ള അപകടങ്ങളൊന്നുകൂടെ നന്നാക്കണം എന്റെ അടുത്ത് ചോയിച്ചാ ഞാൻ പറയാ ഹെൽമെറ്റ് ആഹ് ശരി ശരി ആഹ്